ആലോ
നല്ല വർത്താനം ഒര് വിവരുലേല്ലോപ്പോ
ഉം വിവരപ്പം മഴേക്കല്ലേ ഇങ്ങനെ ഓ മ്മക്ക് പണി അധികല്ലേ
എത്താ പണി
പണിയൊന്നുല്ല ഇങ്ങനെ ഇരിക്ക പണിയൊക്കെ കഴിഞ്ഞ്
ഉം കുട്ട്യാളെ സ്കൂൾ വിടാനായോ
ഓ ഓലോക്കെ പോയിന് കൊറച്ചയിഞ്ഞാ വരും
ആ പെരേല് ഇജ്ജോറ്റക്കേനൊള്ളൂ
അല്ല ഇമ്മീ ഞാനും നാലുട്ട്യാളും
നാലുട്ട്യാളുണ്ടോ
മ്മ് നാലാള്
ഏ വല്ത് എത്രേലാ
ഓന് പ്ലസ് ടു
ഏ ചെറ്തോ
ചെറ്തിന് മൂന്ന് വയസ്സ്‌ ആവ്ണോള്ളൂ
ഏ അപ്പൊ അത്ണ്ടാവും ഒറങ്ങേക്കുലേ
ഞങ്ങള ഇങ്ങനെ ഇവിടേക്കെ സാധനം വാങ്ങാൻ അങ്ങാട്ടി പോയിന്.
ഏ
ഒരേ ഗൾഫ്‌ല.
അല്ല അവ പണിക്കൊയതീനി അപ്പൊ ഉമ്മ ക് അയിന് മറ്റേ പെൻഷൻ കിട്ടണ്ട് വാപ്പ ഇവിടെ മൃഗആശുപത്രി കമ്പൗണ്ടർയിനെ.
ആ അങ്ങനെ
അത് വാപ്പ മരിച്ചപ്പം ബാപ്പാന്റെ പെന്ഷനെ
ഉം
പ്പ പെന്ഷനായിനെ. അപ്പൊ പെൻഷൻ വാപ്പാക്ക് കിട്ടണത് ഉമ്മക്ക് കിട്ടലുണ്ട്. അപ്പ അത് വാങ്ങാനും അത് ബാങ്കിക്കെയാലും ട്രഷറി പോയി വാങ്ങല്ലേ ഇനി അപ്പൊ ട്രഷറിയില് ഉമ്മക്ക് മറ്റേ വല്ലോപ്പായട് പറ്റൂല്ലാന്ന് പറഞ്ഞുകണ്ടേ ബാങ്കിക്ക് ആക്കിനി.
ആ
അപ്പൊ ബാങ്ക പോയിടുക്കണം അപ്പൊ ഉമ്മാനെ കൊണ്ട് പോയി ഇടത്.
നിങ്ങ കുറച്ച് സാധനമൊക്കെ വീട്ടക്കുള്ളൊക്കെ വാങ്ങി പോന്ന്. പിന്നെ നാളെ ഏ ശനിയാഴ്ച ഞങ്ങൾ ഇവിടെ ചൂരൽ മല പൊട്ടിയെ കാണാൻ പോണ്ട്.
ഏ ഫാമിലി ടൂറ, ബസിലോ ആ
ത്തൂന്മാരും രണ്ടു നാത്തന്മരും മുത്തച്ചനും ഞങ്ങളൊക്കെ പാടെ
ഇങ്ങളെ ഫാമിലി ആ ഉം ആ
ഉം കുട്ടികളെ ഒകെപ്പാടെ കൂട്ടിയാണ്ട് നിക്കല്ല ഓള് അവിടെ പോയാണ്ട്
ആ
പോയ പിന്നെ അവിടെ എന്തൊക്കോ ഡാമുകളോ, അണക്കെട്ടോത്തോ, വെള്ളച്ചാട്ടോ,
ആടെ കൊറ കാണാണ്ട്. ഞാൻ മൂന്നാലിട്ടം പൊയ്ക്കണേ. നാലട്ടാപോയിക്കണം വയനാട്ടക്കെ ഒരുവട്ടം റിസെ ർട് എടുത്ത. രണ്ടുവട്ടം റിസോർട് എടുത്ത തോന്നണേ
ആ
നല്ല രസ
ഉം റിസോർട്ട് ഒന്നും ഇടുതിടില്ല. മറ്റേ പൊട്ടിയത് കാണാൻ ഇവിടെ മാ ഭയങ്കര പുതിയിടയിനെ ഇങ്ങനെ
ആ പിന്നെ ഗ്ലാസ്‌ ബ്രിഡ്ജിടെ അവിടെ. ചുരമലക്ക് പോണടെ അവിടെ. നല്ല രസണ്ട അവിടെ സ്ഥലം കാണാം.
ഏ ഞാനിവിടെ വേറെ സ്ഥലത്ത് പോയിനര് കൊറച്ചു ദൂരെ.
ആ ആ അല്ല അവിടെ ഉണ്ട് ഈ ഈ ഇപ്പോ ചൂര്യമാല വായിക്ക് പോകുമ്പോ അവിടെ എവിടെയ ഉണ്ട് ഒരു ഗ ഗ്ലാസ് ബ്രിഡ്ജ്. കറക്റ്റ് സ്ഥല എനിക്കറിയില്ല നല്ല കയറി കാണാം. ഫ്രീ ആയിട്ടുള്ള സംഭവമാണ് ഇനിയിപ്പോ എങ്ങനെ എനക്ക് അറിയില്ല.
ഏ ഇവിടെ മിനിഊട്ടിന്നെ സ്ഥലുണ്ടോ അവിടെണ്ട്.
അതേങ്ങളെ അടുത്ത
ഉം അത് കൊറച്ചു ദൂരാണ്. ഞങ്ങ അവിടെ പോയി കണ്ടിനി. അതേമ കേറീനി ആ അവിടെ നല്ലതാ ഞാൻ പോയിഞ്ഞടെ.
ഉം അവിടെ നല്ല തണുപ്പന്നെ നല്ല വ്യൂ ആണോ നല്ല സ കാണാം.
ആ ഗ്യാസ് കൂടെക്കെ പോയി നടന്ന ഇങ്ങനെ.
ഏ നൂറകെ കേറാ.
ആ നൂറ.
ഉം ഓനെന്താ പണി അന്റെ മാപ്പിളക്ക്.
ആയിനീ ലോഡിങ്ങിന്റ് പണി കരിക്കലിന്റെ ഓക്കേ.
ആഹ് ആ
നോടിരുന്നാ മതി
ഇപ്പ പെരീകോവൽണ്ടോ വിരുന്നോവലുണ്ടോ
എപ്പളേങ്കിലൊക്കെ
ആഹ് പെരീല് ആരുല്ലല്ല മദ്രസ അല്ലെങ്കിൽ സ്കൂള് സ്കൂൾ അല്ലെങ്കിൽ മദ്രസന്ന്
ഉം പെരുന്നാളൊക്കെ ആകുമ്പോ രണ്ടീസം പോയി നിക്കും അങ്ങനെ
ആഹ് പെരിലാരക്കേല്ലേ
ഞങ്ങൾ നാല് പെൺകുട്ടികളാ.
എ വല്താജ്
ആഹ് ഞാനാ വല്ത്
ആഹ് പിന്നെ കല്യാണംക്കെ കഴിഞ്ഞതാനി
ആഹ് എല്ലാരിം കെട്ടിച്ചീണ് ഇമ്മ ഒറ്റക്കാടെ ഇപ്പൊ ഇവടെല്ലാണും
ഗൾഫിലാ
ആഹ്
ഏ ഇപ്പോഴും ഇഞ് ഗൾഫ്ല്ലാ നിർത്തി പോരാൻ പറഞ്ഞൂടെ
ഉം നിർത്തി പോരാണ് ഇനി ഞങ്ങള് നാല് പെൺകുട്ടികളെ അപ്പ നാലാളേം കെട്ടിച്ച് അങ്ങനെ ആഹ് അങ്ങനെ കടം വീടി പിന്നെ പേര പയെ പെരേനി അപ്പൊ പൊളിച്ചന്നാക്കൃണ്ട് ഇപ്പോ ചേർതിനി കല്യാണം കഴിച്ചാരെ പിന്നെ ഇപ്പോ
മ്
പെരെയൊക്ക പുതിയത്
ആഹ് അങ്ങോടു കൂടിയവസ്തേ പോം അല്ലെ അ പെൺകുട്ടികളാവുമ്പോ ഉമ്മാര് ഒറ്റക്കാവുമ്പോ ഒരു കേതീടാല്ലേ വാപ്പാരില്ലെങ്കിലേ
ആഹ് അതെ
എന്ടൊ കുടിൽ അങ്ങനെ എന്ടെ കുടീലല്ല എന്ടെ ഇമ്മാന്റെ കുടിൽ അങ്ങനെ ആറ് പെൺകുട്ടികളാ
മ്മ്
ഇന്റമ്മാണ് വല്ത് ആടെ ഉപ്പപ്പ മരിച്ച്പോ ഉമ്മമ്മ ഒറ്റക്കാണ്. ആലോയ്ച്ച കെതിടാണ് പെൺകുട്ടിൾ.
ആൺകുട്ടിൾണ്ടായാ പിന്നെ നമ്മളെ കാൽക്കൽണ്ടാവുല്ലോ.
ആഹ് അതന്നെ ഇപ്പൊ ഒന്നും ഇല്ലെങ്കില് പെണ്ണുങ്ങളും കുട്ടികളെങ്കിലും ഉണ്ടാവല്ലോ അല്ലെ.
മ്മ് അതെ.
ച്ച .
ഇത്പ്പം ഉമ്മ ഒറ്റക്കാണ്പ്പം മറ്റേ ചെറിയ അഞ്ചത്തി പിന്നെ അധികം ഇവടെ നിക്കല് ഓക്ക് പിന്നെ. അവ്ടെ പിന്നെ കെട്ടിച്ചോട്ത്ത്ർഞ്ഞാല്. ചെറിയ മകനെ അവള് കെട്ടി കല്യാണം കഴിച്ചോണ്ട് പതിനെട്ടായില്ല ന്നാലും ഓൻ ഗൾഫിലാ. അപ്പൊ പിന്നെ ഉപ്പി രണ്ട് ചെറിയ കുട്ടൃള ഓക്ക് വേം പ്രസവം വേ വേം ആയോണ്ട്.
ആഹ്.
ചെറു രണ്ടിനും വല്ലാ മാറ്റല്ലാ ഒന്ന് ഇന്റേന്റപ്പള്ളും. ഒരു മാസ്ത്ത് ഒരു വയസ്സിന് മാറ്റള്ളൂ മറ്റോനും വല്യോനും.
ആഹ്.
അങ്ങനെ രണ്ടെർണ്ണം ഒപ്പാ ഓക്ക്. അയിൽ അവ്ടെ പോയി നി ആ ഓ പോയി നിക്കാണെങ്കിൽ ഇതന്നെ മൂത്തച്ചന്റോടെണ് ഓലക്കെ നിക്ക് ക്കല് ആഹ് ഇവടെണ്. പ്പോ കുട്ടൃള് അട്ങ്ങിക്കൂല അവ്ടെ ചാടി ഇബടെ ചാടി.
ആഹ് അപ്പൊ എന്താ മൂത്തച്ഛനവടെ ഓൽക്ക് വീട് പണി നട്ക്ക്.
ഇല്ല്യാ മൂത്തച്ഛന് മൂത്ത് പെണ്ണ് കെട്ടീട്ടില്ല അയാക്ക് പെണ്ണ് മാണ്ടാത്തൊര്താണ്. അങ്ങൻത്തെ പ്രകൃതാണ് അയാൾക്ക്‌
ആ അപ്പൊ ഓല് പെരേറ്റ്യേപ്പൊ ഓല് അവിടെയ്ക്കും
ആഹ് അപ്പോ അയാള്ങ്ങനെ ഉസ്താദായിങ്ങനെ പോവൂണോട്ത്ത്ന്ന്. എല്ലാരും കൂടി അയാളെ സഹായിച്ചാണ്ട് പെരെട്ത്ത് കൊട്ത്ത.
ആ
മം
ആ
അപ്പൊ അങ്ങനെ പൊരെട്ത്ത് കൊട്ത്തതാണ് ആ പെരീലാണ് ഓലെല്ലാരും കൂടി നിക്ക്ണത് ആ ഉസ്തതാ അപ്പൊ ആ പെരേക്ക് ഇമ്മിം ബാപ് പോയപ്പോപ്പിന്നെ ഓൻ ഇവടെ ഇല്ലല്ലോ അപ്പൊ ഓളും അങ്ങട്ട് പോയി ഇമ്മിം വാപ്പ്യൊക്കെ പോയപ്പോ ഓളും പോയി
ആ വീട് ഇപ്പോളൂണ്ട്ലേ അപ്പോൻ ഓൻ വന്ന ഇവടെ നിക്കേയ്ക്കൂ
ഇല്ല്യാ ആ വീട്പ്പല്ല്യ അത് പൊൾഞ്ഞൊയ്ഞ്ഞ് അത്പ്പൊങ്ങനെ പൊൾഞ്ഞ്തായിന്ന് ആരും നിക്കായ്റ്റെയ് നമ്മള് ഈ ചൂടുന്തൊന്നും ത ട്ടില്ലെങ്കി പെര കേടര്വയ് ഓട്പെര്യാവുമ്പോ ആ അങ്ങനെ ഞ്ഞി വേറെ പെരട്ക്കണം ഓൻ ഈമാസം പത്താന്തി വര്ന്ണ്ട്ന്നർഞ്ഞേട്ട്
ഏ
ആ അപ്പൊഞ്ഞി വേറെ പെരെക്കെട്ക്കണം പണ്ടം കൊറ്ച്ചൊക്കെ വിറ്റ് പൈസൊക്കെ ആക്കി വെച്ച്ണ്ഓന്നു പെരെട്ക്കാന്
പെരട്ക്ക്ആ കയറ്റ്ആ?
ആ പെര സ്ഥലം വാങ്ങാന് ഒന്നേ തറവാട് നിക്ക്ണ സ് സ്ഥലം തന്നെ പൈസൊട്ത്ത് വാങ്ങാ തോന്ന്ണ്ട് അങ്ങനെ പറഞ്ഞേട്ട്ണ്
ഏ
എല്ലാരും ഓഹരിയണ്ട് കൊട്ത്താല് ഓൽക്ക് സ്വന്തക്കാവ്വല്ലോ
അതെന്നെ അവനാന്റതായാ പിന്നെ അതയിനൊക്കൂല
ആ അതാണ് മറ്റേ ആ തറവാട് ആ അങ്ങനെ തറവാടെന്നൈക്കാരങ്ങനാവുമ്പൊ
പിന്നേ അസർക്ക് ചായക്കടിയാണോ ഇങ്ങളോടെ
ചായക്കടിയാണ് ഞാൻപ്പൊ അരീകോട്ന്ന് ഇബട്ന്ന് പോരുമ്പോ അങ്ങാടീന്ന് പോരുമ്പോ ഇതൊക്കെ വാങ്ങീ ആ
നെയ്യപ്പം മാഗി ഒക്കെ മാങ്ങിക്കൊട്ന്ന്ണ്
ആ കുട്ട്യാക്ക് സ്കൂള്ട്ടെരുമ്പൊ എത്തെങ്കിലൊക്കെ വാണം
മാണം ഞമ്മക്ക്ങ്ങനെ ഈ ഓരോ ബിസിനസ്സ് ചെയ്യുമ്പോ കിട്ടണ ഒക്കെ കുട്ട്യാക്ക്‌ എത്തേലും വാങ്ങാലെന്നെ
ആ അയിനെന്നേ ല്ലേ പമ്മൾ പ്പമ്മള് പൈസ ഉണ്ടാക്ക്ണ്
ആ അതെ ഞാപ്പൊന്നോനൊര് ഷൂ ഒക്കെ വാങ്ങിക്കൊട്ത്ത്
മം അല്ലെയ് ഞമ്മളെ ഇഷ്ടത്തിന് ചെയ് ഞമ്മളെ കയ്യിൽ പൈസണ്ടാവുമ്പത് നമ്മളിഷ്ടത്ത്ന് ചയലവാക്കുമ്പത് സന്തോഷ
സന്തോഷാണ് ആ അയിഞ്ഞിപ്പൊ ഞമ്മക്ക് വാങ്ങണംന്നില്ല മറ്റുള്ളോർക്ക് വാങ്ങിക്കൊട്
വാങ്ങിക്കൊട്ത്താ മതി അത് അയ്നാണല്ലൊപ്പൊങ്ങനെ കഷ്ടപ്പെട്ണ് അല്ലാതെപ്പൊ ഞമ്മക്കുമ്മാണ്ട്യാപ്പൊ നമ്മള് കഷ്ടപ്പെട്ണ് കുട്ട്യാക്ക് ഓരോര്ത്തരെ ഇഷ്ടത്ത്ന് നമ്മള് വാങ്ങിക്കൊട്ക്കുമ്പോ നമ്മക്കൊരു സന്തോഷണ്ട് കിട്ടാന് മറ്റെത് ഇവല് പൈസെരുമ്പോ അത്രത് വാങ്ങിക്കോ ഇത് വാങ്ങിക്കോന്നുംപ പൈസന്ന് അയ്ന് വല്ല്യെ ഇത്വൈകാരം അള്ളാ അയിന്റെ കണക്കാണ് മന്ഷ്യന് ച്ച് സഹിച്ചാൻവെജ്ജാത്ത് ആ
കണക്കും കാര്യൊക്കെണ്ടാവും പിന്നെ
ഇന്ന് മയൊന്നുല്ലായിനോ അവിടെ പോയി പോരാൻ നല്ല സുഖേന്
ഏ ഇവിടെ മായന്നായ്ന് രാവിലാവോള പിന്നെ പിന്നെ മായന്നും പെയ്തില ഇപ്പൊരുമയ പെയ്തു ചോർന്ന് വെയിലർഅച്ചണം
ഏ അതേപോലെ തന്നെ ഞങ്ങളിപ്പോ രാവിലെ ഇവിട്ന്നൊരു പ ബസ്ന്റെന് പോയിന് പോയിട്ട് പിന്നെപ്പോ ഇപ്പന്നാരെ വന്നിട്ടേള്ളൂ എല്ലാം നുള്ളി പ്പെർക്കി വാങ്ങലും പച്ചക്കറായിട്ടൊക്കെ വാങ്ങി പോകതിലൊക്കെ പാടായിട്ട് കൊറേനേര കഴഞ്ഞപ്പൊ പിന്നെനി ചോറിന് കറിയൊന്നും ഉണ്ടാക്കിട്ടില്ലേയ്നി അങ്ങനാട്ട് പോയതേനി അതില് പിന്നെ അപ്പനി വന്നേന്റെ പ്പോ കറി ഉണ്ടാക്കിയ്നി ചോറ് കൊടുത്തി ആനും ഉമ്മിം അവിടുന്ന് ഹോട്ടലിൽ കയറിയാണ്ട് മോന് ചോറ് സാമ്പാറൊക്കെത് ന്ന് പോന്ന്
നിങ്ങള അമ്മാവി മരുമോളും പോയി അടച്ച്പൊളിച്ചു തിന്നു പോന്ന്‌ലേ
സാമ്പാറും ജിത്ത ചോറും പിന്നെ മീൻകറൊക്കെ ണ്ടായിന് അപ്പൊതൊക്കെ തിന്ന് പോന്ന് നീ ചെറുദിനെ ടിക്കും വ്ട്ക് അങ്ങാടിക്കൊന്നും കൊണ്ട നി അയിനെ കൊണ്ടോയിട്ടേ അത് ആദ്യം ഞങ്ങ ചായയും പയപൊരി കുടിച്ച അ തറെ ചായയും നെയ്യപ്പ വാങ്ങിട്ടോ അപ്പൊ നെയ്യപ്പ വാങ്ങിയപ്പ പയംമ്പൊരിയാണോ അപ്പൊ എന്റെ നെയ്യപ്പ നടുത്ത് ത്താണ്ട് പയമ്പൊരിയാങ്ങി പയമ്പോഴി വാങ്ങിപ്പോ ഓന് വാണ്ട അത് ഒരു കടിയടചാണ്ട് അവിടെട്ടാണ്ട് എന്റെ നെയ്യപ്പംവാങ്ങി
ഹ് ഹ്
ഞാന് ചായ ഓതി കുടിച്ചാണ്ട് അടട്ട് ന്ന്ട്ട് പിന്നത്കഴിഞ്ഞപ്പോ ചായ പോതിച്ചയ്ച്ചഴിഞ്ഞോക്കുമ്പോ ഓന് മറ്റേ ട്ടിലോണ്ടല്ലോ
ആ
ച്ചാ തീത്തെ കുപ്പീത്തെ അത് വേണം ന്ന്ട്ട് അത് വാങ്ങി അത് വാങ്ങി പോതി കുടിച്ചാണ്ട് പിന്നെ മുട്ടായാണം അങ്ങങ്ങെ ഓരോന്നിനും വാസി പിടിച്ചുന്ന പണിയായ്നു കൊണ്ടോയിട്ട്
ഉം...
ഇന്നത്ര പൈസക്കെ ചെലവായിന്നോനകൊണ്ടയിട്ട് ഒന്ന് രണ്ട പൈസല്ല ആയത് ഓ പത്ത്നൂ ആ പത്ത് നൂറുപ്യന്റെ ചെലവന്നെ ഓനായിന് ന്ന് ഉം
പിന്നെ ന്നാ ആയ്കോട്ടെ ഞാൻ പിന്ന വിളിക്കാം ശെരിന്നാ